കേക്കാവോ
ആഹ് കേക്കാം
ആ എന്തോ ഉണ്ട് പിന്നെ വിശേഷം
ആഹ് വിശേഷം സുഖമായിട്ടിരിക്കുന്നു
മഴയുണ്ടോ അവിടെ
ഇല്ല ഇന്ന് മഴയില്ല ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ മുതൽ മഴയാ
ആഹ് ഇന്ന് പെയ്യുന്നില്ല
ഇല്ലില്ല നല്ല വെയിലുണ്ട് തെളിഞ്ഞ കാലാവസ്ഥയാ
ആ എന്താ ജോലി ഉണ്ടോ അതോ
ഇല്ല ഞാൻ പഠി ക്കുവാ പി ജി ചെയ്തോണ്ടിരിക്കുവാ ഉം ചേച്ചി എന്താ വർ പി ജി
പി ജി എവിടെ
ഇവിടെ കാസർഗോഡാന്ന്
ന്നാ മോളെ
ഞാനിപ്പോ ഏഹ് ബി എസ് എം എസ് ഡബ്ല്യു
എം എസ് ഡബ്ല്യു ഞാൻ ഹൗസ് വൈഫാ മോളേ രണ്ട് മക്കളൊണ്ട് ആഹ് വർക്കൊന്നും ചെയ്യ്ന്നില്ല രാവിലത്തെ മക്കള് പോയ തെര ക്കൊക്കെ കഴിഞ്ഞ് മക്കള് രാ ആഹ് ഇന്ന് സ്കൂളൊണ്ട് ഒരാള് പ്ലസ്ടുവിന് പഠിക്കുന്ന് ഒരാള് നയൺതില് പഠിക്കുന്ന് നയൺതില് പഠിക്കുന്ന ആക്ക് രാ വിലെ ഏഴേകാലിന് പോണം ഡാ ട്യൂഷനുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന ആൾക്ക് എ ഇല്ല മോളെ കൊറച്ച് ബസ്സിന് കേറി പോണം ആ ബസ്സിന് പോണം ഇവിടന്ന് കൊറച്ച് ദൂരം ഒണ്ടെടാ കൊറച്ച് നടക്കാനൊണ്ട് എന്നാലും അവൾക്ക് സൈക്കളൊണ്ട് സൈ ക്കിൾനാത്ത് അവള് ബസ് റ്റാൻഡി പോയി അവിടെ വെച്ചിട്ട് പോകും പക്ഷെ സൈക്കിളി പോവാം നമുക്ക് പേടിയല്ലേ ബസ്സ് ഭയങ്കര ചീറിപ്പാഞ്ഞു പോകുന്ന സമയാ രാവിലെ
അതെ അതെ ഇപ്പൊ വിശ്വസിച്ച് റോഡിലോട്ടു ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്
ഇല്ല ഇല്ല വിടാൻ പറ്റ ത്തില്ലഡാ അവര് തട്ടേടെ അതുവല്ലാ കുഞ്ഞുങ്ങളെ ആന്നെങ്കി തീരെ അവര് ശ്രദ്ധിക്കത്തില്ല
അതെ
അപകടവാ വടെ ചാല് ഓ ഒന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒര്പാട് എന്ന്ച്ചാ മ് മൂന്ന് റോഡ് കൂടുന്ന ഒരു സെണ്ട്രാവ് തെ
ഒ ഓ
ആ വടെ അപകടം ഇങ്ങനെ ഇതുണ്ട്
ആഹ് ഇവിടെല്ലാം ഇന്നലെ ആ ഇന്നലെ ഇവിടെ നമ്മടെ മെ റ്റ് തന്നെ ഒരു റോഡ് സൈഡില വീട് പ്പ വെടെ ഒരു ആക്സിഡന്റ് ണ്ടായിനി സ്കൂട്ടറും ആ ഒരു വാനും തമ്മില്
ഇതിന് വ അപകട ആ ആ ന്തേലു പ റ്റ്യാ
ആഅം മറ്റേ വണ്ടി ഓടിച്ചാൾക്ക് എന്തോര് ചെറിയ പരുക്ക് വറ്റീട്ടുണ്ട്
അതേ ഉള്ളു ഇവിടെ ഈ ഇവിടെ ഈ ഇടക്ക് അ വ ഹസ്ബൻറിന് കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിട്ടുവിടുവാ കുറച്ച് അവിടെ അപ്പറത്തെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്ടാ അപ്പം റെയിൽവേ സ്റ്റേ സ്റ്റേഷെനീ കൊണ്ട്പോയി വിട്ടേച്ച് തിരിച്ച് വന്നതാ അപ്പം ആ ഈ
ഹലോ
ഇതൊക്കെ ഫ്രീ ട വല്യ വണ്ടിയാ വന്നിരിച്ച് ആ ആ പെണ് പെണ്ണിനേം കൊണ്ട് ആ ആപ്പെണ്ണിനേം കൊണ്ട് ഒത്തിരി അങ്ങ് പോയി അന്നേരേ മരിച്ച് വണ്ടി നിർത്ത് നിർത്തെന്നു പറഞ്ഞപ്പോഴും അങ്ങേര് ശ്രദ്ധിച്ചില്ല തമിഴനായിരുന്നു അങ്ങനെപ്പ എല്ലാർക്കും പേടിയാ ഉം അതുമല്ല ഇവിടെ രാവിലെ അയിന്റെ കൂടിപ്പില്ല കെ എസ് ആർടി സിക്ക് ഇത് കൂടെ കിട്ടിയൊണ്ട് ഭയങ്കരവാ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ
ആ ഭയ ആ മത്സരയോട്ടം അല്ലേ
ആഹ് ഭയങ്കര മത്സര ഓട്ടവാ
ഉം ഹ
ആ ഒരു വല്ലാത്തൊരിതല്ലേ ചെയ്യുന്നത്
ആന്നാന്ന് ആവർ- ക്ക് ഇപ്പ ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് അതിനുള്ള ദേഷ്യവും കൂടെ അവര് കാണിക്കുന്നുണ്ട്
ആഹ് കാണിക്കുന്നുണ്ട് കാരണം ആരും കേറുന്നില്ല എല്ലാവർക്കും സ്ത്രീ ഉള്ളതിനകത്തല്ലേ കേറുന്നത് ആ അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര ഇത അവര് അവരെ ഭയങ്കര മത്സരമാണ് അയിന്റെ കൂടെ ഓഫീസിൽ പോകവരും ധൃതിക്ക് പോകുന്നവരും ഒക്കെ വിട്ടു പോന്നതാഅപ്പ അവിടെ നമ്മൾ സൈക്കിള് കൊടുത്ത വിടാൻ പറ്റത്തില്ല അതുമല്ല- എവള് ട്യൂഷന് പോകുന്നിടത്തുന്ന് ഇച്ചിരി എറക്കം ഉണ്ട്- ആ എറക്ക ത്തീന്ന് ഇങ്ങോട്ട് ബസ് ബസ് സ്റ്റാൻഡിലോട്ട് പോകന്ന് ഇറക്കവാ- അപ്പൊ അവിടുന്ന് ബസ് ഇങ്ങോട്ട് ടൊക്കെ കേറി വരുമ്പോ അറിയത്തില്ലല്ലോ പിള്ളേർക്ക് അതുകൊണ്ട് ഇവിടെ ജ ഗ്ഷനി കൊണ്ടുവച്ചിട്ട് ബസ്സിന് പോകും വൈകിട്ട് വരുമ്പോ അത എടു കൊണ്ട വരും ആഹ് പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴി ഞാ
ആ രാവിലത്തെ ഫുട്ടോക്കെ കഴിഞ്നി ഇപ്പം കോളേജില് പോകണ്ടതൊണ്ട് ലേറ്റ് ആയിട്ടാ എണിറ്റത്
എന്തു പറ്റി അവധിയാണാ
എക്സാം ഉണ്ട് ടീച്ചേഴ്സിന് നെറ്റിന്റെ അപ്പൊ അതുകൊണ്ട് ഫീച്ചേഴസ് ഓൾറെഡി കൊറവാണ്- രണ്ട് മൂന്ന് ടീച്ചേഴ്സേ ഉള്ളു അങ്ങരം ബാക്കി ടീച്ചേഴസ് വരാനുണ്ട് അതുകൊണ്ട് ഇപ്പൊ ടീച്ചേഴസ് എക്സാമിന് പോകുമ്പോ വേറെ പിള്ളോരും വെറുതെ ഇരിക്കേണ്ടേ
ആഹ വേണം ലീവ് തന്നു അപ്പൊ നാളെ പോണ്ടേ
നാളെ പോണം
എത്ര എത്ര ഇയർ ആയി ഉ മൂന്ന് വർഷമാണോ അതോ
അല്ല രണ്ട് വർഷം പി ജി രണ്ട് പ്രശ്നോള്ളു അ എന്ത ആ യു ജി ആണ് അതായത് ബാച്ചലേസ് ഡിഗ്രി ആണ് മൂന്ന് വർഷം ഡിഗ്രി പോലെ
ഓ വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് പപ്പാ മമ്മി
കല്യാണം കഴിഞ്ഞാ
ആ കഴിഞ്ഞ്
മക്കളോ
ഇല്ല ഹസ്ബൻഡ് ഇവിടെ റേഡിയോ ഓഫീസറായിട്ട് വർ ക്കെയ്യാ
ആ ആ പപ്പയ്ക്കും മമ്മിക്കും ജോലിയെ
ഇല്ല അവര് വിട്ടില്തന്നെ ഞങ്ങക്ക് കുറച്ച് ഏഹ് സ സ്ഥലൊ ണ്ട് റബ്ബറും തോട്ടോക്കെ എണ്ട് അപ്പൊ അതക്കെ ഇങ്ങനെ നോക്കി
ഒര് ഒരു മോളേ ഒള്ളോ അത് ആ വെളിയിലാ പൊറത് പൊറത്തു പോകാനാന്നോ താൽ പര്യം പഠിച്ചിട്ട്
ആ പൊറത്തേക്ക് നോക്കുന്നുണ്ട്. ഇവിടെ നാട്ടില് കൊറച്ച് എക്സ്പീരിയൻസ് ആക്കീട്ട് എന്റെ എന്റെ ഫീൽഡിന് ഇവിടൊന്നും വലിയ സ്കോപ്പ് ഇല്ല. അപ്പ അതുകൊണ്ട് പിന്നേ പൊറത്തേക്ക് നോക്കുന്നതാണ് പിന്നെ ഇവിടെ കൊറച്ച് എക്സ്പീരിയൻസ് ആയി പോവാണ് കരുതി
അല്ല ഇപ്പെഴ്ത്തെ പിള്ളേർക്ക് എന്നാ വിളിപ്പാനാ താല്പര്യം അതാ ഞാൻ ചോദിച റ്റല്ല അത് ഒന്നോർത്താൻ നല്ലതാ പെൺ പിള്ളേർക്ക് ഫ്യൂച്ചർ എന്ന് വച്ചാ ആരുടെ മുന്നിലേ ഒരു ഇത് വരുമ്പളെ അയ്ന്റെ ഇത് ഇതൊരു മനസ്സിലാവത്തുള്ളൂ അത് ഇപ്പ ഞാൻ മനസ്സിലാവത്തില്ല അനുഭവിക്കുന്നവർക് ക്കെ അയ്ന്റെ ഒര് ഇത യൊ ഒരു ജോലി വേണം ഏറ്റം വല്യകാര്യഅതല്ല ഇഷു ഇന്ന് വെച്ചാൽ കല്യാണം വേണ്ടന്നല്ല കല്യാണം അത് വേണം അതും വേണം വെക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത് കല്ല്യ ഇതാ ജോല്യാ
ഉം ഹ് ജോലിയില്ലെങ്കിൽ നമ--ള് ഒരു എന്താ ആതേ ചെലവിൽ ജീവിക്കുന്ന ഒരു ഫീല് നമുക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീല്
ഓപ്പോസിറ്റ് നിക്ക്യുന്നവർക്ക് സോഭ അല്ലടാ ഓപ്പോസിറ്റ് നൽിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും തോന്നും തോന്നത്തില്ലെന്നൊന്നന്ന് പറയണ്ട തോന്നും കാരണം നമ്മള് നാല് വെട്ടത്തിൽ കൂടുതൽ ആവശ്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ഇതും അതൊക്കെ ഉണ്ട് അനുഭവം കൊണ്ട് പറഞ്ഞതാ
ആ ആ ആ നമുക്കൊരു ജോലിയുള്ളത് എപ്പോഴും ഒരു നല്ലതാ നമുക്ക് പത്ത് പൈസാ നമ്മുടെ തീരുമാനം ഉണ്ടെങ്കിലേ ആരുടെ മുമ്പിലൊന്നും കൈ വീട്ടിലെന്താവശ്യം എനിക്കിന്ന സാനം വേണോന്ന് പറയേണ്ട പറയുമ്പോ നമുക്ക് തന്നെ ഉള്ളില അയ്യോ മ്മള ഇങ്ങനെ ചോയ്ക്കണോല്ലോന്നുള്ളരു ഇത് വരും
ആ നമ്മുക്കന്ന് പറഞ്ഞാല് ഞാൻ പറയട്ടെ ഒരാട് ഒരാടെ അടുത്തപ്പം നമുക്ക് ഒരത്യാവശ്യം ഒരു വണ്ടിക്കൂലിക്കാന്നേലും ഒരു മൊബൈൽ റീചാർജ് ചെയ്യാനാന്നേലും ഒരാവശ്യങ്ങൾക്കാന്നേലും നമ്മക്ക് മറ്റുള്ളവരെ ഡിപ്പെന്റ് ചെയ്യുമ്പോ അത് വല്യ ഒരിതാ അല്ലാതെ നമ്മുക്ക് സ്വന്തമായിട്ട ണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യങ്ങള് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം തുണിയാന്നേലും കഴിക്കാനാന്നേലും നമുക്ക് ഇഷ്ടമുള്ളടുത്ത് പോകാം ആരുടെ ഇത് ദി ണ്ട ഇത് പോയി നമ്മള് ചോദിക്കുമ്പം അവർക്ക് സൗകര്യം ഉണ്ടെങ്കിലേ അവര് ചിലപ്പോ തരത്തുള്ളൂ
ഉം തെ
തരത്തില്ല മ മക്കള ആവശ്യമാന്നേലും നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചാലല്ലേ മക്കൾക്കും കൊടുക്കത്തുള്ളൂ
അപ്പോ അവനവന്റെ കയ്യില് പൈസയുണ്ടേ നമ്മുടെ മക്കളാരും ആവശ്യപ്പെടുന്ന കാര്യം നമുക്ക് വാങ്ങി കൊടുക്കാം ആരുടെയും ബുദ്ധിമുട്ട് വേണ്ടാലോ എന്നുവെച്ച് എല്ലാരും അങ്ങനൊന്നല്ല ഞാൻ പറഞ്ഞത് അത് പൊതുവെയുള്ള കാര്യം പറഞ്ഞതാ
ഉം പൊതുവേ ഇങ്ങനെരു ഇതുണ്ടിപ്പം കൊറേ പേര് അതിനൊക്കെ മാറ്റ മാറി വരുന്നണ്ടെന്ന് തോന്നുന്നു കാരണം എല്ലാ സ്ത്രീകളും ഇപ്പം ജോലിക്ക് പോയി തുടങ്ങ് എല്ലാരും ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് ഇ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ
ആ നമ്മക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ആണുങ്ങക്ക് എങ്ങനെയും ജീവിക്കാം പെണ്ണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്നത് ഒരു ജോലിയാ മനസിലായോ ചെറിയ ജോലി മതി അവനന്റെ ഒരു മൊബൈൽ മൊബൈല് റീചാർജ് ചെയ്യാൻ ആന്നേലും ഒരു കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ നമ്മുക്ക് അന്നേരം നടത്താൻ പറ്റുന്നതാണെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോന്ന് ചിന്തിച്ചു നോക്ക് അവര് ആ അവരുടെ മുഷിപ്പ് അവരുടെ ഇത് എന്നുവച്ച് നമ്മുക്ക് എന്തെലിലും തരണമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ തരണമെങ്കിൽ അവര് കുടുംബത്ത് താമസിച്ചൊണ്ടിരിക്ക ക്ക്മ്പം അവരുടെ ആ ആ ഒരു ഓർത്തഡോക്സ് ഫാമിലി അവരടുത്ത് ആലോചിക്കാതെ അവരൊന്നും ചെയ്യത്തില്ല അവരോട് ഇതടുക്കാതൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ആ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോ നമ്മള് സ്വയം പാവിയാട്ടും ചിന്തിക്ക് കിണം നമ്മുക്ക് മാറ്റ് ജ് വേണ്ടെന്നോ അല്ലെ അതിന്റെ ഒ ഇതോ അല്ല ഞാൻ പറഞ്ഞത് എന്തു ആലും സ്വന്തമായിട്ട് ഒരു ജോലി വേണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്നും ജീവിക്കണം
ഒന്നും കേൾക്കുന്നില്ല
നമ്മുടെ കാര്യങ്ങൾ നടക്കാം കാരണം അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഒരു വസ്ത്രം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൈ പൈസ പൈസ ഉണ്ടെങ്കിൽ നമ്മുക്ക് അത് വാങ്ങിക്കാരൂ
തീർച്ചയായും
വെ വേറെ ആടെ കയ്യിലാണെങ്കിൽ നമ്മുക്ക് നമ്മുക്കത് വാങ്ങിക്ക നമ്മുടെ കൈയ്യില അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ ഇത് വാങ്ങിച്ചു താന്നുള്ളത് നമ്മള് അത് ചെയ്യണ്ടേ
ഉം
മനസ്സിലായാ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കണ്ട് ണ്ട് അത് കഴിക്കാൻ നമ്മുടെ കൈ പൈസണ്ട് നമ്മക്ക് ഒരാളെ ആശ്രയിക്കണ്ട അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആളെ നമ്മൾ ആശ്രയിക്കണ്ടേ
ഉം അ നമ്മളിപ്പോ ഫുഡ് ആ ഫുഡ് കഴി എന്നണ്ടെങ്കിൽ നമ്മളിപ്പം ആ ആഗ്രഹം എങ്ങനെ ചോദിക്കണോ എന്നുള്ള ഒരു രീതിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ആഗ്രഹങ്ങൾ ഒതുക്കി വെക്കേണ്ടി വരു
ആ അങ്ങനെയൊക്കെ ഒരു പാട് പിന്നെ നമ്മള് ഇത് പൊരു എന്തോ പൊരുത്തപ്പെട്ട് ജീവിക്കുക പണ്ടുള്ളവർ പറയും ജീവിതവാ ഇങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാ ജീവിതം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇല്ല
ന്നാ ഇപ്പോഴത്തെ കാലത്ത് ആരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നുള്ളൊരു. ആ ഒരു മൈൻ സെറ്റ് ഒക്കെ മാറി അഡ്ജസ്റ്റ് ചെയ്യേൻ ഇപ്പ ആർക്കും വേറെല്ല
ആരും ഇല്ല കാരണം എന്ന് പറഞ്ഞാ ഇപ്പൊ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം വന്ന് നമ്മുടെ ഇതില് ഇല്ലല്ലോ നമ്മുടെ ആ സമയത്ത് ഇല്ലല്ലോടാ
ആ
എന്റെയൊക്കെ പ്രായത്തിന് ആഹ് പണ്ട് കാലത്ത്ന്ന് പറഞ്ഞാ എനിക്ക് എന്റെയെന്ന് പറഞ്ഞാ പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു കല്യാണം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹേ ജീവിതം എന്തുവാന്ന റിയാത്തെ പതിനെട്ട് അങ്ങോട്ട് തുടങ്ങിയതേ ഒള്ളൂ എ ബി സി ഡി അറിയാത്ത കാലത്താണ് നമ്മുടെ കല്യാണം ന ടന്നത് ഒന്ന് ചിന്തിച്ചു നെ ഇവിടെ വന്നപ്പം പത്തു ഒരു വീട്ടിൽ പത്ത് പേരാ. അയിന്റെ കൂടെ ഭർത്താവിന്റെ പെങ്ങളുണ്ട് അവര് ഡെലിവറി കഴിഞ്ഞ് കെടക്കുവാ.
ആഹാ
പ്പം അത് മൊത്ത ത്തി കിളി പറന്നു പോയ ഒരു ജീവിതൊന്നും കേട്ടിട്ടുണ്ട്
ഹാ
അതാണ് നമ്മടെ ശരി ശരി ശരി ശരി ശരി